ഹലോ ആഹ് കേക്കണ്ടോ
ഹലോ
ആഹ് ഹലോ കേൾക്കുന്നില്ലേ ഹലോ
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് പറഞ്ഞോള് എന്തെ എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല ചായ ഉണ്ടാക്കുണുള്ളു
ആഹ് എന്താ ഉണ്ടാക്കണേ
ഇന്ന് അപ്പം വെള്ളപ്പം എന്നൊക്കെ പറയൂലേ
ആഹ് ആഹ്
ഇന്നലെ ഞാൻ ഉണ്ടാക്കി ഇനി ഇന്ന് മൂത്തേച്ചി പിന്നെ നാളെ ഞാന് അങ്ങനെ അങ്ങനെ
ആഹ് അതാവുമ്പോ കൊഴപ്പമില്ല പണി കുറഞ്ഞ്
ആഹ് ഇന്നും കറി ഉണ്ടാക്കി കറി ഉണ്ടാക്കി
ആഹ്
അപ്പൊ കറിയുണ്ടാക്കിയാണ് പിന്നെ മുറ്റം അടിച്ചെ കറി ചട്ടിനി ഒന്ന് വെള്ളത്തിലിട്ടി തലേന്ന് അപ്പൊ പിന്നെ ഉണ്ടാക്കി റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ
ആഹ് മഴ പുറത്ത് പെയ്യുന്നുണ്ടല്ലോ
ഹലോ
ബാക്കിയൊക്കെ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ആഹ് മഴ പെയ്യുന്നുണ്ടല്ലോ പുറത്ത്
ആഹ് ഇവിടെന്ന് ഒന്ന് തോർന്നുണ്ട് ഉം ഇവിടെ ഒന്ന് തോർന്നുണ്ട് ഇപ്പം
ഇവിടെ നല്ല ഇരുട്ടായിട്ട് പെയ്യാ
ആഹ് അതാണ് അപ്പോഴാണ് ഈ റേഞ്ച് ഇല്ലാത്ത വിഷയം വരുക മഴ ആയോണ്ട് ഉം ഉം നിങ്ങള് ഇന്നെന്താ കടി
ഇന്നിപ്പതാ ഇന്ന് എന്താ ചപ്പാത്തിയോ
ചപ്പാത്തി ഉം
ആഹ് അതെ അതെ അതെ
ആഹ അമ്മ അമ്മ ജോലിക്കൂപോയോ
ഇല്ല അമ്മ പോവല്ല അമ്മ അവിടെണ്ട്
എന്താ എന്തെങ്ക എങ്ങ ചപ്പാത്തി അമ്മയ ഉണ്ടായക്കെ ഇത ആയിക്ക തോ
ഇല്ല ഇല്ലേ അമ്മക്ക് അതിന്റെ ഒരു
ആഹ പെരത്തലിയ ചപ്പാത്ത് പെരത്തിട്ടന്ന് വെച്ചിട്ടല്ലല്ലേ
ആഹ് പറത്തേക്ക് ചുടല്ല അവ അന ഉണ്ടാക്കും ഞാൻ ചറപ്പടിക്കുമ്പത്തേക്കാ ബാക്കിയല്ല ഓ ഉണ്ടാക്കുന്നറേ അമ്മ ഇടെ പോകുമ്പൊക്കെ ഞാനുണ്ടാക്കും
ആഹ ആഹ ആഹാ ഇന്നലെ ബാക്കി ഉണ്ടായിരുന്നോ
ആഹ് ബാക്കി ഉണ്ടേന അപ്പൊ പിന്നെത് കൂട്ടാച്ച്
ആഹ അങ്ങനെ തേങ്ങത്തത തേങ്ങ വരത്തെറച്ചതാം
ഏ് തേങ്ങല്ല മസാല പത്തച്ച്
ആഹ ആഹാ മ സ്കൂൾ വിട്ടു
ആഹ് മുളകിട്ട മസ മസാല വർക്കല്ലോ മല്ലിപ്പൊടിയ മഞ്ഞപ്പൊടിയും മുളക്ടൊക്കെ ഇട്ടിട്ട്
ആഹ ആഹ ആഹ അങ്ങനെ പറ
അപ്പൊ തേങ്ങ അരച്ച പോലെ തന്നെ ഉണ്ടാവും പക്ഷെ തേങ്ങല്
ആഹ ആഹ ആഹ പക്ഷെ അത് കുറന ഉണ്ടാവൂലേല്ലോ
ഏഹ
വെള്ളം പോലെ ലേഖരം എനിക്ക് ചപ്പദ്യേക്ക് എന്താ കറി ആയാലും തേങ്ങരച്ച കറി വേണം എ എനിക്കിഷ്ടം ആഹ ഉങ്ങ കിണ്ടില്ല അ കുറച്ച ഒക്കരി ആഹ ആഹ അങ്ങനെ ചപ്പാത്തിക്ക് പൊതുവെ തെങ്ങഅരച്ച കറി വേണം ഉണ്ടാവുള്ളു ഇനിക്ക് നല്ല കറി വണോ പത്തിക്കന്റെ പോലെല്ലല്ലോ കറി കല്ലോ ആണ ലൈക്ക് ആഹ അ എനിക്ക് അങ്ങനെ തേങ്ങരച്ച ഞങ്ങള്ൾ രണ്ടുപേരും എന്തെയും ചിക്കൻ കറിയൊക്കെ ബാക്കയുണ്ട് എന്നുണ്ടെങ്കിൽ രാവിലോട്ട് അതി തേങ്ങ വറുത്അരച്ച് പോരും
ആഹ
അത അ പതനല്ലല്ലേ
ആഹ് ആഹാ
അപ്പൊ ഞങ്ങള് എന്തായിട്ട് അങ്ങന ആട്ടല്ലാ തേങ്ങ നല്ലോണം വറുത്താലെ അരക്കും
ആഹ ആഹ എന്നെ പിന്നെ മോന് എന്താ നീന്ന് കൊണ്ടാവാൻ നോക്ക് തന്നെയാ
വേറെ കുറച്ച് അക്കെ ഉണ്ടാവുള്ളൂ അ എല്ലാ
ആഹ
ഓല്ക്ക് സ്കൂളി തന്നെ കിട്ടും എൽ പിയി അല്ലേ എൽ പി ത്തെ കുട്ടികൾക്കൊക്കെ അവിടുന്ന്ൺന്നെ കൊട് കിട്ടുമല്ലോ
ആഹ് കിട്ട്ല്ലല്ലേ
ആഹ്
അല്ല അപ്പൊ ഉച്ചത്തേക്ക് നിങ്ങ ഇണ്ടാക്കണ്ടേ ആരാണ് മൂത്തേച്ചിന്നെ
ആഹ് ആ അല്ല ഉച്ചക്ക് ആ അടുപ്പത്ത വള ഓള് നിൽക്കല് കാര
ആഹ് ആഹ്
ചെറുതിണ്ടായൊണ്ടേ രണ്ടു വയസ്സായ കുട്ടി ല്ലോ അതുകൊണ്ട് ഞാൻട ചെറിയ തൊടക്കലും തീരുമ്പ ഞാൻ കഴിക്കൂ
ആഹ്
പിന്നെ അടുപ്പത്ത് നിക്കുമ്പോ നമ്മളെ അടുപ്പത്ത് നിക്കുമ്പോ അയ്നായിട്ട് ന
ആഹ് അതാണ്
തീമച്ചണ്ട് കരയാൻന്നാല് ചിലപ്പോത് ഇഞ്ഞവും ഓള കരച്ചിലൊക്കെ നിർത്തി വരുമ്പോത്തിന്
ആഹ് ആഹ്
ഓളോന്ന വരുമ്പോത് മറ്റേ അടുപ്പത്ത്ക്കുമ്പോ ഓളപ്പം നിക്ക്ന്ന എന്നാലും ശരിയാവല്ല അടിച്ചെത് നോക്കുമ്പോളന്റെ പിന്നാലെ നടന്നോക്കും അടുപ്പത്താമ്പ ചെയ്യും അവിടെ അടു ചുമ്മാ കേറിയിരിക്കണം ഓക്ക് പിന്നെ
ആണ്ല്ലേ ആഹ്
അലന്റെ ഓരോ ബോക്സ് കുപ്പിയും തുറന്ന് ആ കുപ്പിയും തുറന്ന് ജീരകം തിന്നിപ്പോ ജീരകത്തിന്റെ കുപ്പിടുത്ത്ങ്ങനെ അല്ലാത്തൊന്നും കൊടുക്കാൻ പറ്റലണ്ടാവില്ല അവർക്ക് ജീരകം കൊടുത്തു അതിനേശം ഇപ്പ ഒന്ന് ജീരകം കിട്ടണം ജിരകം തിന്നും വായിട്ട് അത് പുട കയറി കുത്തിന്ന് ശീലായി ഉം അപ്പൊ അങ്ങനെ ആയൊണ്ട്
ആ ചീരകം ഇഷ്ടല്ല ഞാന് എന്തിൽ ഇട്ടാലും ഇൻക്ക് കറീലൊക്കെ ചിലോര് ഇടുന്ന കാണാം ജീരകം എനിക്ക് പറ്റൂല
ഇന്നത് നിങ്ങള് ഈ ഇന്ന് ക്ലാസ്സില്ലേ
ആ
ഏഹ്
ആ ഇണ്ട്ന്ന്ണ്ട് ക്ലാസ്സുണ്ട് പോണം ഉം ഹലോ
ആഹ്
ആഹ്
ജീരക മുട്ടായി തിന്നും പോലില്ലെ ജീരക മുട്ടായി നമ്മ
ഞാൻ ജീരക മുട്ടായി ഞാൻ ഞാൻ ജീരകം മുട്ടായി കഴിക്കൂല്ല ഞാൻ തീരെ ജീരകം കഴിക്കൂല
ഉം ഉം അന്ന രാവില തന്നെ മഴ ആയൽ മതിയാ കാരല്ലോ പോവാൻ എനി
ആഹ് മടിയാണ് പോയ ഞാ അപ്പ അതാ ഞാൻ നോക്കണ കളക്ടർ എന്ത ലീവ് തന്ന്ക്കണോന്ന്
അയിതിനുള്ള മഴയൊന്നും ആയിട്ടില്ല കലക്ടറി വിവരല്ലേ
ഇല്ല അതാണ് പക്ഷെ എങ്ങനെ പൊടി പ്യുമ്പോ നമുക്ക് പോവാൻ ചടപ്പാ
ആഹ്
അതാണ് ഹലോ ഹലോ
ആഹ പറഞ്ഞു
ഉം അഹ് അപ്പ നമ്മുക്ക് ചടപ്പേക്കാരും വരിയാ
ആഹ് അതെ
എന്നിട്ട് കോ കോളേജക്കെക്ക കൊണ്ടോ
ഉം അന്നായിട്ട് എന്തൊക്കെയാണ് പിന്നെ വർത്താനം ആഹ എനിക്ക് കൊണ്ടു പോണം എനിക്ക അവിടെ അവിടെ ഉണ്ട് ചോറ് പക്ഷെ അ അതെനിക്ക് കിട്ടൂല അത് ഓ ഓരോ ഇതിലുള്ള കുട്ടിയൊക്കാ
അഹ്
ആഹ് ഞാൻ കൊണ്ടോവലാന്ന്
ഉം
ഹലോ
ആഹാ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അപ്പയ് എന്താ ഇന്നട്ട് കൂട്ടാനൊക്കെ എന്താ കൊണ്ടോവാ ആഹ് കൂട്ടാനൊക്കെ എന്താ കൊണ്ടോവല് കേക്ക്ല്ലേ
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട്
കൂട്ടാന്
കൂട്ടാന് ഇനൻക്കങ്ങനെ കറിയായിട്ട് കൊണ്ടവണ്ട ഇൻക്ക് ഞാൻ കറിയായിട്ട്ന്നെ കൊണ്ടോവല് അഹ് ഞാൻ ഫൈഡായിട്ട് എന്തെങ്കിലും ഉരുളക്കിയങ്ങ് പൊരിച്ചത് ഉപ്പേരി
കൂട്ടാന് എന്താ കൊണ്ടോവലയിക്കാ
ആഹ് ചോറും ഉപ്പേരി അങ്ങൻത്തെക്കെ കൊണ്ടോ ഒള്ളൂ ഞാൻ നല്ല കറിയായിട്ട് ഞാൻ കൊണ്ടോ കറിയായിട്ട് വേറെ പാ ത്രത്തിലാക്കി കൊണ്ടോവല
പിന്നെന്ത് സൊയാബീ പൊര്
ഹലോ ആഹ് അങ്ങൻത്തെക്കെ കൊണ്ടോവാ അതാഉമ്പോ ആഹ് അതാഉമ്പോ അങ്ങനെ കൊണ്ടോഉം
ആഹ് ആഹ് അപ്പൊ മടിയ്കാരം
ആഹ് മറ്റേക്ക് കറിയായിട്ട് കൊണ്ടോഉമ്പോ എന്താച്ച കറിയൊക്കെ ചിന്തി പോവും പിന്നെ ബാഗല് സ് സ്ഥലുണ്ടാഉലാ അപ്പൊ എല്ലം കൂടെനെ കൊണ്ടോഉമ്പോ ഞാൻ വെള്ളപ്പട്ക്കും അവിട്ത്തെ വെള്ളൊരു സുഖല്ല്യ ഇപ്പരു പച്ചപ്പൊക്കെ കണ്ടപ്പോ പിന്നെ എനിക്ക് മതിയായി ആഹ് ഫിനറൽ ഛെ ഫിനറൽ വ ഛെ ഫിനറൽ വാട്ട്രന്ന് ഫിൽട്ടർ വള്ളാണ്
ആഹ്
ആഹ് പക്ഷെ അതിന്റെ ഉള്ളില് ഫിൽട്ടർന്റെ ഉള്ളി ഇണ്ട് ഒരു പ ച്ച കളറ് കണ്ടപ്പൊ തോന്നി അതൊന്നും വൃത്തിയാക്കല്ല്യാന്ന് അപ്പൊ പിന്നെ നിർത്തി ഔട്ന്ന് കുടിക്ക്ണ ശീലം കൊണ്ടോവ് വെള്ളം ഉം
ആഹ് ആഹ് ആഹ്
ഇന്നാ ആയിക്കോട്ടെ
അന്നെ കൂട്ടാനൊക്കെ ഒ പറ്റ്ണ്ടള്ളല്ലോ ആഹ് ഇന്നായിക്കോട്ടെന്നാ ശരി ഓക്കെ ആയൊ
ഞാ വിളിക്കും